ഹലോ
ആഹ ഹലോ
കേൾക്കണില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഉം മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ മഴയൊന്നുല്ല ഇവിടെ വെയിലാ
അത് ശരി ഇവിടെ മഴണ്ട് കേട്ടോ നമ്മളവിടെന്ന് രാവിലെ ഇന്നലെയും നല്ല മഴ ഇണ്ടായി ഇന്ന് ഇപ്പ രാവിലെ മുതല് മഴന്നെയാണ് ഉം അതരു കാര്യയിട്ട് മഴയില്ല എന്നാലും ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെന്തൊക്കെ ഹലോ ഹലോ കേൾക്കുന്നില്ലൃ ന്നും കേൾക്കുന്നില്ലല്ലോ
ആ എന്താണ്
ആ ഇവിടെ വെയിലാന്ന്
അതേണല്ലേ
ഉം
ശരി കുട്ടി ഫാമിലിയൊക്കെ വീട്ടില്
വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് ആ രണ്ടനീത്തിമാരുണ്ട്
അതെ അപ്പം ഇയാളെന്തയ്യെണ്
ഞാന് ബാംഗ്ലൂര് പഠിക്കുന്നു
ആണാ എന്താ ഏതാ പഠിക്കെണ് ബി ബി എസ് സി നഴ്സിംഗാണൊ അതേലെ ഇൻ്റെ മോള് ക്ട്ട്റേഷനൽ തറാപ്പിയ പഠിക്ക്ണേ
ഓ എവിടെയാ പഠിക്കുന്നെ
ഈ അവള് തമിഴ്നാട്ടില് ഉം ഇപ്പൊ തേർഡിയറാ ഇയാള്ത്ര ഏതാവർഷം സെക്കൻഡ്യയറല്ലെ അവിടെങ്ങനെ ഫീസൊക്കെ നല്ല ഫീസാ നഴ്സിംഗിന്
ഡ്രെസിങ്ങിന് ഏഴ് മുപ്പത്
ഏഴെ മുപ്പത് വണ്യപെർ ഏറാണ് എത്രറെ
ഒരു ഇയറ് ആ ആദ്യത്തെ ഇയറ് രണ്ട് തൊണ്ണൂറായിരുന്നു അടുത്ത ഈ ഈ വർഷംതൊട്ട് ഒന്നമ്പത് വെച്ച്
എങ്ങനെ ണ്ട്ന്നിട്ട് പഠിക്കാൻ ടഫ്ലാണോ
ആ ഒത്തിരി പഠിക്കാനുണ്ട് എഴുതാനുണ്ട് എല്ലാം ഉണ്ട് ഉം നാളെഴിഞ്ഞ് പരീക്ഷ എക്സാമാ അടുത്തഈ വ്യാഴാഴ്ച
ആണല്ലേ ഇപ്പൊഴുതിയ എക്സാമൊക്കെ കിട്ടിയോ
എഴുതിയ എക്സാമല്ലാം കിട്ടി
ആണല്ലേ കോളേജടിപൊളി കോളേജാണോ
കോളേജ് വല്യ കൊഴപ്പെല്ലാന്നാലും പരിപാടിയൊന്നുംഅങ്ങനെയില്ല വല്യായിട്ട്
ആ അത്ശരി അതായ്തൊര് സ്ട്രിറ്റാണൊ കോളേജ് കൊറ്ച്ച്
സ്ട്രിക്ട്ന്ന്പർഞ്ഞാ കൊഴപ്പമില്ല ഒത്തിരി സ്ട്രിക്ട്ല്ല ന്നാലും കൊഴപ്പില്ല
ഏ ശരി ഉം ഉം ഉം പിന്നെ എന്താണത് അത്ര താല്പര്യട്ത്തോടെ പോയെടുത്തതാണോ കോഴ്സ് നഴ്സിങ്
നഴ്സിങ് ഇഷ്ടമായിരുന്നു അങ്ങനെ പോയി എടുത്തതാ
ഇപ്പ എന്താ ഏ ഇഷ്ടക്കേടായോ
ഇപ്പ ഇഷ്ടക്കേടൊന്നായില്ല കൊഴപ്പൊന്നുല്ല ഉം പ എഴ് എഴ് എഴുതുന്നാണ് ടാസ്ക്
ആ എന്താണ്
എഴുതുന്നത് എഴുതുന്നത്
ആ കൊറേ എഴുതാണ്ടാവോ എന്താ എന്താണ് എഴുതാണ്ടാവ
എഴുതാനിങ്ങനെ കൊ ഹോസ്പിറ്റല് പോയിട്ടൊരു പേഷ്യന്നിന്റെ ഹിസ്റ്ററി പോലെ കളക്ട്യ്യണം ആ പേഷ്യന്നിന്റെ അസുഖം വെച്ചിട്ട് നമ്മളിങ്ങനെ കെയർ പ്ലാന് പോലെ ബോക്സൊക്കെ വരച്ച് ഒത്തിരിപേജുണ്ടത്
ആ ഒരുപാട് എഴുതാണ്ടാവൂല്ലേ ഒഴിവ് സമയം കൊറവാ
ആ
ഉം ഉം എങ്ങനെ ഹോസ്റ്റൽ ഹോസ്റ്റലിലാണോ നിക്ക്ണത് മ് എങ്ങനെയുണ്ട് ഹോസ്റ്റലില് ഫുഡും കാര്യക്കെങ്ങനെ
ഫുഡ് ഏ നോൺ വെജ് ഇല്ല നോൺ വെജ് ഒരു ദിവസേ ഉള്ളൂ
ആ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ വെജിറ്റ് വെജ ആണല്ലേ അയ് ശരി അവിടെ എങ്ങനെയ ഒരു ഹോസ്റ്റലില ഒക്കെ എത്ര പൈസ
ഹോസ്റ്റല ഒരു മാസം മൂവായിരത്തി പത്തഞ്ഞൂറ് നാലായിരം രാണ്
ആകെ ഫുഡ് ആൻഡ് അക്കോമഡേഷനോ
അത് ഞങ്ങള്ൾ മറ്റേ ഫീസിന്റെറെ കൂടെ എല്ലാം കൂടെ ഉപ്പെടുത്തിയാണ് ഏഴ് മുപ്പത് അതുകൊണ്ട് അങ്ങനെ വെലുയിട്ട് അറിയത്തില്ല
അത്രാണ് ആ അല്ലേ നമ്മളെ മോളൊക്കെ പഠിക്കണോടുത്ത് അവ ആറായിരം അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഫുഡും പക്ഷെ അവർക്ക് മീനും മീനും ചിക്കനൊക്കെ ഇടക്കൊക്കെ ഉണ്ടാവും മുട്ട ഉണ്ടാവും
ആ മുട്ടയുണ്ട് ഇവിടെ രണ്ടു ദിവസം ഉണ്ട ആഴ്ചൽ
പാലൊക്കെ ഡേലി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അവള് പിന്നെ പി ജി ആണ്
ആണോ
ആ അപ്പൊ അവര്ന്നെ സ്വന്തമായിട്ട് ഫുഡൊക്കെ അവരന്നെ ഉണ്ടാക്കി കഴിക്കാണ് പക്ഷെ നമ്മള തന്നെ ഉണ്ടാക്ക കഴിക്കണം പക്ഷെ ചെലവ കുറവാട്ടോ അങ്ങനെണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കും
ഒത്തിരി പേരുണ്ടോ പിജിയില്
പി ജിൽ അവളെ റൂമില് മൂന്ന്പേര്
ആ
പിന്നെ എന്താണ് പിന്നെ അവരെന്നെ ഫുഡ് ഉണ്ടാക്കുക അവർക്ക് വേണ്ടത് ഉണ്ടാക്കും പിന്നെ പൊതുവവിടെ കുറച്ച് വെജിറ്റബിൾസിന് കുറച്ച് വിലയക്കെ കുറവാ സാധനങ്ങൾക്ക് വില കുറവാ തോന്നുന്നുണ്ട്
ആ ആ ഇവിടെ അതെ സാധനങ്ങക്ക് വല കുറവ
അപ്പൊ പിന്നെ എന്താച്ച പ്പോ നമ്മള ഹോസ്റ്റൽ ഫീ ഒക്കെ ആറായിരം ഒക്കെ കൊടുത്തിരുന്നു അതിനെ അപേക്ഷിച്ച് നോക്ക്പോ പകുതി പൈസ റെന്റ് ആൻഡറ് റെന്റും ഈ ചെിലവും കൂടെ ഒരാൾക്ക് വരുന്നുള്ളൂ ഏകദേശം
ഓ അപ്പൊ ഷെയർ ഇടുന്നില്ലേ ഷെയർ ഇടുന്നില്ലേ അവര്
ആഹ് അതായത് റെന്റ് ഒരാൾക്ക് രണ്ടായിരം മൂന്ന് പേർക്ക് ആറായിരം പിന്നെ ഫുഡ് ന്ന് പറഞ്ഞാല് ഇവര് ഷെയർ ഇട്ടിട്ട് ഷെയറിട്ടിട്ട് ഉണ്ടാക്കും പിന്നെ ഇപ്പൊക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് പറ്റിയ നിനക്ക് പറ്റ പറ്റൂലാ അപ്പ നിനക്ക് പറ്റിയത് മറ്റാൾക്ക് പറ്റ അപ്പ എന്താന്ന് വെച്ചാല് എനിക്ക് പറ്റിയ ഞാന് ണ്ടാക്കും അങ്ങനെ അവരുണ്ടാക്കണണ്ട് കേട്ടോ ഫുഡൊക്കെ
ഓ
ഉം അപ്പൊ പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ ഇണ്ടാക്കണോണ്ട് വലിയ എന്താണ് ചെലവ് കുറവാണ് പൊതുവേ ചെലവ് കുറവാണ്
ആഹ്
ഉം അപ്പ എന്താ വെച്ചാ നമ്മുക്ക് വേണ്ട നമുക്ക് ണ്ടാക്കി കഴിക്കാം ഈ ഓരോ സാധനങ്ങള് പിന്നെ വീട്ട്ന്ന് പോകുമ്പോ എന്തേലും സധനങ്ങള് ചിക്കനോ അല്ലെങ്കില് ബീഫോ മീനോ എന്തെലൊക്കെ മസാല ഉണ്ടാക്ക ആക്കീയിട്ടൊക്കെ ക്ക കൊണ്ടുപോം അന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആവിശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കാലോ.
ആഹ് ഫ്രിഡ്ജൊക്കെ ഉണ്ടോ
ആ ഉണ്ട് ണ്ട് അങ്ങനെയൊക്കെ അവര് ചെയ്യൂട്ടോ.
ഉം
ഉ പിന്നെ എന്താ പിന്നെ ഹോസ്റ്റല് ആകുമ്പോന്ന് പറഞ്ഞാല് നമ്മൾ നിന്നാലും നിന്നിട്ടില്ലെങ്കിലും ആ ഒര് ആ മന്ത് ആവുമ്പൊ അമ്മള് ആ പൈസ കൊടു ക്കണം ആറായിരം ഇത്പ്പോ നമ്മള് ആഹ് പിന്നെ ഇപ്പൊ പി ജി ഒക്കെ ആവുമ്പോ എന്താന്ന് വെച്ചാ നമ്മള് വരുമ്പോ നമ്മള് പോര റെന്റിന്റെ റെന്റ് അവടെ കൊട് ക്കണം പക്ഷെ ചെലവില്ല്യല്ലോ
ആഹ് ആഹ്
ചെലവിന് പൈസ അവടെ ആ വ്ണില്ല്യല്ലോ
ആഹ്
ഇക്കൊരുപാട് ഗുണങ്ങള്ണ്ട് പിന്നെ കോളജിന്റെ അടുത്ത് തന്നെയാണ് ഫീ ഏഹ് ഇതൊക്കെ വെര്ണത് അവളെ റൂമൊക്ക കോളേജിന്റെ അട്ത്താണ് ഹൈവേലന്നേണ് അതോണ്ട് ഒരു ബുദ്ധിമുട്ടില്യ സുഖാണ് അവിടുത്തെ ഒരു ഏരിയ പിന്നേ അവടേന്ന് പറഞ്ഞാല് ഏഹ് സാധനങ്ങള്ന്ന് പറഞ്ഞാല് തേഴ്സ്ഡേ മാർക്കറ്റ് ഇണ്ടാവും അത് തേരെ അവരെ റൂമിന്റെ തൊട്ട് മുന്നിലാ അപ്പൊ ആഴ്ച്ചേല് അവിടുന്ന് വേണ്ട സാനങ്ങളൊ ക്കെ വാങ്ങീട്ട് അവര് വെക്ക് വാങ്ങും. പിന്നേ പിറ്റത്താഴ്ച വരക്കത്ണ്ടാവും. അത് വ ആവശ്യണ്ടെങ്കിലേ പിന്നെ വേറെ കടേലൊക്കെ പോയി വാങ്ങൊള്ളൂ അവര് അങ്ങനെക്കെ ഒരുപാട് രാത്രിയായാലും ഇഞ്പ്പ യാത്ര ചെയ്യാ ബുദ്ധിമുട്ടില്ല നമ്മളവിടെക്കേന്ന് പറഞ്ഞ അങ്ങനെ രാത്രിയൊന്നും അങ്ങനെ ന നടക്കൂൽ ഇല്ലോ പക്ഷേ അവ്ടെ അ അതൊന്നും ഇല്ല എപ്പളും നട ക്ക രാത്രിയിലാണ് എല്ലാരും എറങ്ങാന്നറിയും. പകലൊക്കെ ഉള്ളിലും ഒക്കെ തിര്ന്നാലും വൈകുന്നേരം ആവുമ്പഴാണ് എല്ലാരും പൊറത്തെറങ്ങീട്ടക്കെന്ന് നടക്കൊക്കെ ചെയ്യാന്ന് പറയും ആഹ് അവള്ക്ക് ഇഷ്‌ ടാണ് അവൾക്ക് പിന്നെ ഫ്രെൺസൊ ക്കെണ്ടാവോണ്ട് പിന്നെ എല്ലാരും നല്ല കമ്പനിയാണ് ഫ്രണ്ട്ലി ആണ് അവളെ റൂമില്ള്ളോര് മാത്രല്ല അപ്പറത്ത് ഇപ്പ ഹോ ഓണറുടെ റൂമിന്റെ മേ ഓണറിന്റെ വീടിന്റെ മെ ഇപ്പ ഇവര് ഓണറിന്റെ വീടിന്റെ ഇപ്പം ഇവര് ഓണറിന്റെ വീടിന്റെ അതേ സെയിം സൈഡിലാ ഇവരുടെയൊക്കെ റൂമിന്റെ മേല തന്നെ മോ രണ്ട് മൂന്നാല് റൂമില് വേറെയും കുട്ടി ഒളുണ്ട് അപ്പൊ അയില് ക്കെ അവളെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് പിന്നെ അവൾക്ക് പിന്നെ എന്താണ് കമ്പനിക്കൊക്കെ എപ്പഴും ആളുണ്ട് ഈ പൊറത്ത് പോകാനും ആളോണ്ട് വെറുതെ എപ്പോഴും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പം അവ വരെ ആയിട്ടും അവര് കൂടെ ആയിട്ടും അല്ലെങ്കി ചായ കുടി ക്കാം പോയിട്ടും എന്തെങ്കിലൊക്കെ ഇങ്ങനെ വൊഴിവ് സമയം അവര്ങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് അ തോണ്ട് പിന്നെ മടുപ്പൊന്നും ഇല്ല പിന്നെ നാട്ടിലല്ലാ എന്നുള്ളൊ ഇട് എന്തായാലും എല്ലാർക്കും ഒരു വെഷ്മണ്ടാവുവല്ലോ ആണോ അത്രയൊള്ള അത് അത്ര വലുതല്ല പിന്നെ അങ്ങ അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകിച്ച് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല സ് സുഖാണ് അവിടുത്തെ ലൈഫും കൊഴപ്പല്ല്യാ കോളേജാണെങ്കിലും കൊറച്ച് സ്ട്രിക്ടാണ് കേട്ടോ അങ്ങനെ അവിടെ എല്ലാ പരിപാടികളൊക്കെ നടത്തും പക്ഷേ പക്ഷെ സ്ട്രിക്ടും ആണ് അങ്ങനെ ലീവ് ഒരുപാടാവാം പാടില്യാ ലീവ് ആയിക്കഴിഞ്ഞാലൊക്കെ എക്സാമന്ന്തി അതേപോലെ ആബ്സെൻസ് കൊടവാണെങ്കിൽ അറ്റെന്റൻസ് കൊറവാണെങ്കില് അവ് ആ ഫസ്റ്റ് ഇയറിലൊക്കെ ഇവര് പിന്നെ എന്തൊക്ക ഫൈനക്ക അടച്ചിട്ടൊക്കെ എക്സാം എഴുതീത് പിന്നെ സെക്കന്റ് ഇയർ ആയപ്പോ മുതലൊക്കെ പിന്നെ അവരാ ലീവ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കില് അയില് ഓ കൂടുതലായി കഴിഞ്ഞാല് അവര് എക്സാം എഴുതിക്കണില്ല അതുകൊണ്ട് പിന്നെ എന്താ ച്ചാ കുട്ടികളും കൊറേയക്കേ കോളേജിക്ക് പോവാനും പിന്നെ അങ്ങനെ ലീവ് എടുക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണ്ട് എക്സാമ് എഴുതീട്ടില്ലെങ്കി പിന്നെ അവര് കഷ്ടപ്പെട്ട് പഠിച്ച് വീണ്ടും എ ഇതണ്ടേ അതും പഠിക്കണം പിന്നെ പിറ്റത്തെ വർഷത്തിന്റേം പഠിക്കണം അപ്പഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ
ആ ആ
അങ്ങനെയൊക്കെയള്ള ഒരോ കാര്യങ്ങളൊക്കണ്ട് ഇപ്പൊ കൊറച്ച് സ്ട്രിക്ട് ആയതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ ലീവെടുക്കാറില്യാ ആരും പിന്നെ പാരന്റ്സിന് ആദ്യം ഒന്നും പാരന്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ഒന്നും ഉണ്ടരുന്നില്ല പാരന്റ്സിന്റെ ഗ്രൂപ്പില് ഇപ്പ അറ്റന്റൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ തൊടങ്ങിയപ്പൊ കുട്ടികളും തന്നെ ക്ലാസ് അറ്റന്റ് ചെയ്യാ തൊടങ്ങി അല്ലെങ്കിപ്പത് പാരന്റ്സ് അറിയണില്ലല്ലോ ഇവര് ച് പോയോ പോയിക്ക്ള് റൂമിലി ര്ന്ന് കൊണ്ടാണ് അവര് കോളേജിക്ക് പോവാണ്ടിരിക്കണത് അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പൊ പിന്നെന്താണ് ഇവര് വീട്ട് രറീണില്ലെ ഇവര് മൊടങ്ങ്ണ്ണ്ടോ ഇല്ലേന്നൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമെഴ്തിക്കാത ആയപ്പഴാണ് പിന്നെ അറ്റൻഡൻസൊക്കെ ഗ്രൂപ്പില് വരാൻ തൊ തൊടങ്ങി അപ്പൊ പിന്നെ വീട്ടേരു അറീലൊടങ്ങീപ്പൊ പിന്നെ കുട്ടീളും തന്നെ ഏ പൊ ന്താണ് പോ ക്ലാസ് മൊടങ്ങാതിരിക്കാനൊക്കെ കുട്ടീള് നോക്ക്ണ്ണ്ട് ആ കേക്കാണ്ടല്ലൊ ഉം കേക്കാണ്ട് കേക്കാണ്ട് പിന്നെ അങ്ങനൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ പിന്നെന്താന്നച്ചാല് പഠിച്ച് കഴിഞ്ഞ ഞിപ്പെത്ര പൈസ ചെലവാക്കിയാലും അതിനൊരു കാ കാര്യണ്ടാവൊ? അല്ലെങ്കി നല്ല ജോലിക്കെ കിട്ടുന്നുള്ളൊരു സന്തോഷം അതെ പഠിച്ചഴിഞ്ഞ എല്ലാർക്കും നല്ല രീതിയിലൊക്കെ എത്താ കഴിയട്ടെ ഉം എല്ലാർക്കും എല്ലാറും ഇപ്പതെ ഇപ്പയ് ഇയ്യ പറഞ്ഞ പോലെയാണെ ഇതാണെങ്കിലും നല്ല കഷ്ടപ്പെട്ട്ട്ടാണ്പ്പൊ ഇപ്പൊ എഴുതാനൊക്കെ ഞമ്ക്ക് അത്രേം. കൊറച്ചൊക്കെണ്ടെങ്കി നമ്ക്ക് എഴ്ത. കൊറേക്കെ എഴ്താണ്ടകുമ്പൊ സത്യം പറഞ്ഞ നമ്മള് മട്ത്തിട്ടാവും എഴ്തി എങ്ങനെങ്കിലും എഴ്തി തീർക്കാവും പഷെ അവ്ടൊക്കെ നമ്മള് ചിന്തിക്കി ഇത് കഴിഞ്ഞാലും നമ്ക്ക് നല്ലൊരു റിസൽട്ട് വരാന്ണ്ട് ഇത് കഴിഞ്ഞ നല്ലൊരു ലൈഫ് ഇണ്ട്ന്നൊക്കള്ളൊര് എന്നൊക്കുള്ളരു മനസ്സില് അങ്ങൻത്തൊര്ത് ഉള്ളതോണ്ടാണല്ലൊ അതെ അതൊരു മടുപ്പാണെങ്കിൽ പോലും നമ്മളതിനങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അയ് ചെയ്തോണ്ട് പോണത് അതോണ്ടാണലൊ അതെ അപ്പോ പിന്നെ എല്ലാർക്കു ആ ഒരു നല്ല രീതിയിലന്നെ പഠിച്ച് നല്ല നെലയില് നല്ല ഹോസ്പിറ്റേൽസിലൊ അങ്ങനൊക്കെ വർക്കീയ്യാനൊക്കെ എല്ലാർക്കും കയ്യട്ടെ. എന്റെ മോളാണെങ്കിലും ഹോസ്പിറ്റൽ ഫീൽഡന്നാണല്ലൊ അധികം വര ഏ ഉം ഇങ്ങനെല്ലെ എല്ലാർക്കു പറ്റട്ടെ ന്നാ ശരിട്ടൊ
ഓ ആ ശ
ഉം